നോക്ക്യോകാ ഹലോ കേക്ക്ണില്ലേ?
ആഹ് കേക്ക്ണ്ട്.
ആഹ് അപ്പക്കൊരേ ആള് വിളിച്ചു. ഹസ്ബന്റ് വിളിച്ചു.
ഹസ്ബൻഡറ് വിളിച്ചപ്പോ ഓഫാക്കിയണ്ല്ലേ? ഉം. പിന്നെ ന്താ ചായകുടി കഴിഞ്ഞ?
എന്താ പട്
ആ
ഉം കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നതാണ് എയ്ക്കാരം അല്ലെ? അതാണ് ഒച്ചപ്പാട്.
ആ റേഷൻ കടെക്ക് പോവാൻ വേണ്ടിട്ടെ. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് അല്ലേ അപ്പൊ പിന്നെ
ആഹ് അങ്ങനെ അയിന് പോവാ നിക്കാ?
അല്ലാ അപ്പൊ അയിന് വിളിച്ചതാണ് നമ്പർ ചോദിച്ചിട്ട് വിളിച്ചതാ.
ഏ.
അതെ ആ അതന്നെ.
അന്റെ പണിൽക്ക് പോയത്താവൂ ലേ പണി?
വയറിങ്ങിന്റെ പണി പിന്നെ പൈപ്പിടലും അങ്ങനെയൊക്കെ ആയിട്ട്. ആ ഓല് അങ്ങനെ പോയിട്ടേ അപ്പൊ വരുമ്പോ അങ്ങനെ റേഷൻ കടയൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതാ.
ആ അന്റെ വീട് എവിടെണ്?
വീട് ചൊയ്ക്കാ പാടില്ലല്ലോ
പിന്നെ എന്തൊക്കെ എന്താ പാട്?
സുഖാണ്
ആ മഴ ഇണ്ട അവിടൊക്കെ?
മഴ ഇണ്ടായിരുന്ന് ഇപ്പം ചാറ്ണൊ ള്ളു.
ആ ആ ഇവിടെ അങ്ങനത്തന്നെ ഇവിടെ ഇപ്പോ നല്ലൊരു മഴ പെയ്ത് തോർന്ന്.
ആഹ. നല്ല മഴ ഉണ്ടായി രിന്ന്. ചോറ് തിന്നാതാണ് അനക്ക് മൂന്ന കുട്ടികളല്ലേ?
ആക്ക് മൂന്നാൾ മൂത്ത ആൾ ഒമ്പയില രണ്ടാമത്തെ ആൾ ആറില്. ചെറുത് ഇപ്പോ രണ്ടില്.
ഏ മഴ അല്ല മഴയിണ്ടായിര്ന്ന് ഇന്ന് അങ്ങനെ തുണിയും കുപ്പായൊന്നും ഇടാൻ പറ്റില്ല.
ഇപ്പോ രണ്ട് മൂന്ന് ദിവസം ആയിട്ട് അങ്ങനെ തന്നെ ഉണക്കാൻ. ഉണങ്ങി കിട്ടനെ ഇല്ല.
മദ്രാസിലൊക്കെ പോവുണ്ടാവുലേ കുട്ടിള്?